ഹലോ ആഹ് എന്താ വർത്താനം ആഹ് കേൾക്കാ കേക്കാ ഓഹ് എന്താ പരിപാടി
സുഖല്ലേ എന്തുല്ല മയല്ലേ
ആഹ് നല്ല മയണ്ടോ അവിടെ
ആഹ് ഇവിടെ ഇടക്കിടക്ക് പെയ്യാറുണ്ട് ഇട വിട്ട
അ ഏാവ രാവിലെൊക്കെ നല്ല മയെന്യോ
ഇന്ന് രാവിലെ മയല്ലായിരുന്നു ഉച്ചക്ക ഉണ്ടായിരുന്നു
ഉം
ഉച്ചക്ക് നല്ല മഴ ഉണ്ട് ഞാ പ്ലസ് ടടു
ആഹ് പ്ലസ് ടു ആണല്ലേ ഞാനും പ്ലസ് ടു ആഹ് എങ്ങനെ പോണ് പഠിത്ത ആഹ് ഫുഡൊക്കെ അയിച്ചു എങ്ങനെ പോണ് പഠിത്തങ്ങളൊക്കെ
പഠിത്തം കൊഴപ്പല്ല സ്കൂളൊക്കെ വളരെ മോശണ്
യെ മോശവാ
ആഹ് ഈ മായ അയിന്റെ എട്ക്ക് മായയും ഫ്രണ്ട്ഷിപ്പേന്ന്യ കൊയ മോശണ് പഠിക്ക്യാൻ ഒര്
യെ അങ്ങനെണല്ലേ
ഉം
മയത്ത് രാവിലെ നീച് സ്കൂ ആഹ് അവിടെ ഇന്ന് രാവിലെ മുതല് ഉച്ചവരെ പെരുമയെനി പിന്നെ ഉച്ചക്ക് കൊറച്ച് പിന്നെ ഉച്ചക്ക് കൊറച്ചേരും വല്ല്യ കൊഴപ്പേല്ലേനി പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒര് വൈകുന്നേരം ആയപ്പോ പിന്നെ പെരും മയപെയ്ത്
ആഹ് ആഹ്
ആഹ് ഞാ വൈകുന്നേരം എന്നാല് ആഹ് രാത്രി ആവാൻ നേരോണ്ടല്ലോ സന്ധ്യ ആവാൻ നേര
ആഹ് ആ
എൻ്റെ വീട്ടി പ്രാവ്കളൊക്കെ ഇണ്ടേ
ആഹ്
പ്ര പ്രാവും കോയികേ ഇണ്ട അപ്പം കൂടെ അടക്കാൻ പോവാൻ അങ്ങോട്ട് പോകാനേ കയല്ലാ കാര അമ്മതിരി മയാ പിന്നെ അയിൻ്റെ നേരെ മേലാത്തേ തെങ്ങും അയ്നോട് അയ്മേന് മട്ടലും തേങ്ങയൊക്കെ അങ്ങനെ വീയും ചെയ്യ്യാ
ഉം
അപ്പൊ പെര്മയേനി അവടെ ഇവനിങ് ടൈമിന്
പുതിണ്ടോ
ആഹ് അതൊക്കെര് രസല്ലേ ആഹ് ഇന്ന് ഇപ്പോ മഴതേപ്പം എന്താ അവടെ പോയിരുന്നു ന്യൂഡിൽസോക്കെ ഒണ്ടാക്കി കഴിച്ചേ ന്യൂഡിൽസ് നൽ ഫ്രണ്ട്സിന്റെ ഫുഡ് കയിക്ക്യാൻ പോയല് വളരെ കമ്മിയാണ് കയിഞ്ഞ കൊല്ലാക്കെ പോയേണ്ടിരന്ന് ഇനി ഞാൻ ഞാനും പ്ലസ് ടൂ ആണ് അപ്പം പ്ലസ് ടൂ പഠ്ത്താക്ക്യായിട്ട് ഇത് വേരെ പഠിച്ചാൻ തൊടങ്ങിയില്ല അതാണ് ഇനി പഠിക്കണം ച്ച് ഫ്രണ്ട്സ് എല്ലാരും പഠിക്കും ഞാന് ഇങ്ങനെ ഫോണിലും കളിച്ച് അങ്ങനെ നടക്കും അല്ലാ താങ്കള് ഫോണി കളിക്ക്യാറോണ്ടോ
ആഹ് ഫോണില് കളിക്ക്യാണ്ടേ പഠിക്കും ചെയ്യും ഫോണില് കളിക്ക്യാ ചെയ്യും
ആഹ് രണ്ടും കൂടി ഒപ്പറം കൊണ്ട് വേണ്ടേന്നാണ്ടല്ലേ
ഉം
ഉം എന്ക്ക് അയ്ന് സ ഉം എന്ക്ക് അയിന് കയില്ലാ ഞാൻ ഒന്നേ പഠിക്കും അല്ലേ ഫോണിമ്മേ കളിക്കം എന്റെ അങ്ങനൊണ്
ഏഹ്
ഇപ്പം ഇപ്പൊ സ്കൂള് തൊറന്ന്ട്ട് എത്രായി ഇത് വേരെ ഞാൻ ബുക്കെന്നെ എട്ത്ത് നോക്കിയിട്ടില്ല സ്കൂളില് പോവാ വെരാ അങ്ങനെ കളിക്കാ ബുക്കും ബേ
ഞാൻ രാവിലെ കളിക്കും അങ്ങനെ രാവിലെ കളിക്കും ഉച്ചക്ക് ഫുഡ് കയിക്കാൻ വെര്മ്പോ കളിക്കും രാത്രി എഴ്താൻ ഇളളക്കേ എഴ്തിയിട്ട് പിന്നേയും കളിക്കും
ഫോണോ
ആഹ് ആഹ്
അത് എന്തിനാ അങ്ങനെയൊക്കെ ഫോണ് മ്മേ കളിക്കണേ എന്താ ഫോണ് കളിക്കല്
ഫ്രീ ഫയർ ഗെംയ്മേ
ആഹ് ഗെയ്മ്കളാല്ലേ കളിക്കാല് ഏത് ഫ്രീ ഫയറാ
ആഹ്
ഫുട്ബോള് കളി അങ്ങനത്തൊന്നും കളിക്കാറില്ലാ
ആഹ് ഞാനി രണ്ട് ഫോണ് ഇണ്ട് രണ്ട് ഫോണ് ഇണ്ട് ഒന്നിന് ഫു ക്കും മറ്റേതില് ഫ്രീ ഫയറൂം കളിക്കും
ആഹ് ഏതൊക്കെ ഫോണ്
ഒന്ന് ഐഫോൺ റ്റൊൽവും മറ്റേത്
ഉം എങ്ങനെ ഫ്രീ ഫയറ് ഫ്രീ ഫയറാക്കെ നല്ലോ കളിക്കോ?
നീ കളിക്കാറുണ്ടോ? ആഹ് കൊയപ്പല്ലാതെ കളിക്കും
ഞാന് ഞാൻ പ്ലസ് ടു ആണ് എപ്പളെലൊക്കെ ഫ്രീ ഫയർ ഇൺ ണ്ട് ഫ്രീ ഫയറും പെസ്സൊക്കെ ഇണ്ട് പക്ഷെ പെസ്സ് ഞാനിപ്പോ കൊറച്ചായി ഡിലീറ്റാക്കിയിട്ട് പക്ഷെ ഫ്രീ ഫയറ് ഇപ്പോ ഫ്രീ ഫയറ് ഫ്രീ ഫയറ് എപ്പഴും ഇണ്ട് എപ്പളേലും ഒന്ന് കെറിയിട്ട് എറങ്ങും
അതൊരു അഡിക്ഷനായി മാറ്ണ്ട്പ്പോ കളി കളിച്ചിട്ട് ഇങ്ങനെ ബാക്ക് ഇങ്ങനെ തോന്നില്ല
ഉം ആരാ അട്ത്ത്‌ള്ളത് സ ശബ്ദൊക്കെ കേക്ക്ണ്ടല്ലോ
അതുമ്മേ
ഏഹ് എന്താ ഉ ഉമ്മ പറയണ എന്താ?
ഉമ്മ ഫോൺ കളിക്കണ്ടാന്നൊക്കെ പറയാറ്ണ്ട്
ഉം
പിന്നെന്താ ഏഹ് ആഹ് ആഹ് ഇപ്പൊ ഒക്കെയല്ലേ
ആഹ് ഇപ്പ ശരിയാണ് ഉം എങ്ങനെ എ ഫ്രീ ഫയർ ലെവലൊക്കെ എത്രയാണ്?
ലെവല് അറുപതാണ്
ഏഹ് അറുപത്
പൈസ ആഹ് പൈസ ഇപ്പ പൊട്ടിച്ചാറൊന്ന്ല്ല പൈസ പണ്ടൊക്കെ നല്ലോം പൊട്ടിക്കായിരുന്നു ചെറ്പ്പത്തിലേ
ആഹ് ഇപ്പന്തേ പൈസ ഇല്ലല്ലേ
ഇപ്പ ഇപ്പ ചട്ക്ക്ണ്ട് ഗെയിംസ് ഫുള്ള് ആക്കെഴ്സ് കൊറെ റെയ്സ്റ്റാർ അങ്ങൻത്തെ കൊറെ പ്രമുഖ കളി നിർത്തില്ലേ
സത്യം പറഞ്ഞാപ്പ ചടപ്പാ എപ്പം തൊറന്നാലും പിന്നെ ഫ്രണ്ട്സ്ളോപ്പം കളിക്കണോന്നും ഒര് രസല്ലാ
ഉം ഉം ഇപ്പ റൂമാ കളിക്കാറോള്ളൂ പി അങ്ങൻത്തെ വേറെ വേറെ കളികളൊന്നും എട്ക്കാറില്ല
ഉം പിന്നെ ഫുട്ബോളോ ഫുട്ബോളെങ്ങനെയാ
ഫുട്ബോള് ഞാന് ഇപ്പാണെങ്ക് ഇപ്പട്ത്ത് കേറ്റിയതാണ് ചെങ്ങായിമാരൊക്കെ പറഞ്ഞപ്പോ
ഉം ഉം ക്ക് പണ്ടൊക്കെണ്ടായിനി കൊറെ ഫ്രണ്ട്സൊ ക്കെ ഫ്രീഫയറ് കളിക്കാൻ ഗെയിം കളിക്കാനൊക്കെ
ഉം
ഇപ്പയ്നതികം
ഇപ്പല്ലാരും കളിയാക്കലാ
ഇപ്പ എല്ലാരും അഒക്കെ നിർത്തില്ലേ ഇപ്പം ഇപ്പം ആഹ പ്ലസ് ടു എത്തി
കൊള മഴ പെയ്തിട്ട് കൊളൊക്കെ ഫില്ല ഫില്ലായോ
ആഹ് വെടെ അട്ത്തൊന്നും കൊളല്ല കൊറ്ച്ച് ദൂരേണ് ന്നാലും കൊഴപ്പില്ല എല്ലത്തിലും ത്യാവിശ്യം വള്ളായ്ണ്
ഉം നീന്താനൊക്കറിയോ
ആഹ് നീന്താന്പ്പം പഠിച്ച് വര്ന്ന്ണ്ട് അത്യാവിശ്യം കൊഴപ്പെല്ലാതെ നീന്തും കൊറ്ച്ചൊക്കെ
ഉം ഉം
അത്യാവിശ്യം കൊഴ്പ്പല്ല ആഹ് ഫ്രണ്ട്സാളെ കൂടെയാണ് പോവല് ഞാൻ വണ്ടിട്ക്കും
ഉം ഉം
അപ്പ ങ്ങനെ ഞങ്ങളിങ്ങനെ കൊറർച്ച് ചുറ്റുഒക്കെ ചെയ്യും ഉസ്കൂ ഉസ്കൂളോവ്ടെ അവ്ടെ അട്ത്തന്നെയാണോ
ആഹ് വീടിന്റെ അട്ത്താണ്
ആഹ് ഇൻക്ക് പിന്നാ ആഹ് ഇൻക്ക് പിന്നെ അതും കൊർച്ച് വിട്ടാ ന്ന്ട്ട് എടക്ക്എടക്ക് വണ്ടിയൊക്കെ വണ്ടിയൊക്കെ എട്ത്ത് എടക്കെടക്ക് വണ്ടിയൊക്കെടുത്താ പോവല്.
ആഹ് ആഹ്
പറയുന്നെ മനസ്സിലാവൂലാ നല്ല സൗണ്ട് ഉണ്ടല്ലോ അവ്ടെ.
ആഹ് ആഹ് അസൗ അവധാനം പോയിനു വീട്ട്ന്ന് കുടുംബക്കാരൊക്കെ വന്ന്ണ് അതിന്റെതാ.
ഓഹ് ആരാ വന്നത്?
അത് ഇമ്മന്റെ ഏട്ടത്തി ഇമ്മ ഇമ്മന്റെ ഇമ്മ.
ആഹ് ഇമ്മന്റെമ്മേ ആഥവാ വെല്ലിമ്മലെ ഉം എന്തെ പ്രത്യേഗിച്ച് എന്തോണ്ടോ?
ഏ ഏ ഓല് വെർതെ വന്നതാ ആഹ്
ഉം
പിന്നെ ഇസ്കൂളില് മയത്ത് സ്കൂൾ പോവാൻ ചട് ചടപ്പൊക്കെ തോന്നാറുണ്ടോ?
ഉം വൻ ചടപ്പാണ് എന്താ റിലേഷൻ എന്തേലുണ്ടോ?
ആഹ് ആഹ് റിലെഷനങ്ങനൊന്നുല്ല.
എഹ് പ്ലസ്റ്റു എത്തിട്ട് റിലേഷനൊന്നുല്ല.
ഏഹ് എടക്ക് എടക്ക് ഒന്ന്പോയി.
ഹേ പോയോ എന്തെ?
അയ് പെണ്ണ്ങ്ങളെ സ്വഭാവം അങ്ങനേണല്ലോ അങ്ങനെ കൊറേയെണ്ണം
ഉം അങ്ങനെയൊന്നുല്ല അതൊക്കെ ആഹ്. അതൊക്കെ വെറുതേണ് അതൊക്കെ ഞമ്മള് ഇത്പോലെണ്ടാവും.
ഉം നല്ല പോലെ നോക്കിയതാണ് ഇന്ന്ട്ടോള് ക്ക് വേറാളെ കിട്ടിയപ്പ ചതിച്ചു.
ഉം ഫുഡിനെന്താള്ളത് അവ്ടെ വീട്ടിലെന്താള്ളേ?
വീട്ടില് ബിരിയാണിയാ
ഓഹ് എഹ് ചെങ്ങായിമാരൂടെ കൂടായ്ട്ട് പോവ് ഇനിക്ക് റിലേഷനൊന്നുല്ലയ് അത്പ്പയിലേറെ വല്ല്യ രസം. ഇപ്പൊ കൊറച്ചായി ഒര് പെൺകുട്ടിയിന്റെ പൊറകെങ്ങനെ നടക്ക്ണ്. അപ്പംന്ന്പ്പോ ഇന്ന്പ്പോ ഉസ്കൂളിലൊക്കെപൊ
പറ പറ
ഇന്ന്പ്പോ ഉസ്കൂളിലൊക്കെ പോവാതെ ഓക്ക് ഇസ്സ് ഇന്ന് ഇസ്കൂളിലൊക്കെ പോവാതെ രണ്ടാള് ഒപ്പരാണല്ലോ പറയണേ ഇന്നിപ്പോ ഉസ് കൂള്ലേക്ക് പോകാതെ ഓക്ക് മെസ്സേജോക്കെയച്ച്ട്ടോ
ഉം
പഷെ ഓൾ റിപ്ലൈ തന്നില ഓൾ കണ്ട്പോയി ഹ് ഹ അപ്പൊഞ്ഞി മൂഞ്ചി കുത്തർക്ക ഇഞ്ഞിപ്പെന്നെങ്ങെനെ ന്നാളെ ഉസ്കൂളില് പോവാന്ന് ആലോച്ചിട്ടന്നെ കൊറവാക
ന്നാളെ മഴ പെയ്യാതിര്ന്നാതിയെനി വണ്ടി ച
ആഹ് മയ പേയ്യ്താലാണ് ആഹ് വൻ ചടപ്പും പേരുംതണ്പ്പും ഞങ്ങളെ ഉസ്കൂളാണേ ഒര് കുന്നിൻ്റെ മെലെയാണ്
ആഹ് ആഹ്
ആഹ് ഉസ്കൂള് ഇപ് ഇപ്പം കൊർച്ചോസായിട്ട് ന്നേരത്തെ വിടാറ്ണ്ട് അധികംന്നേ വെ വൈകുന്നേരം ഒര് മൂന്നര കാല് മൂന്നരൊക്കെ ആകുമ്പോളാണ് വിടല് പ്പോ ഇനെ നെരന്ന സ്ഥലത്തല ആഹ് എന്താലേ എത് എത്ര മഴെയ്യ്ത്ട്ടും റെഡ് അലാർട്ടൊന്നും തെരുന്നില്ല ലീവൊന്നും ഇല്ലല്ലോ സ്കൂളിനൊന്നും ലീവ് തരില്ല
ഇല്ലല്ലാ
ഉം
കാര്യയിട്ട് വൈകുന്നേരം വരും പൊലത്തു പോവും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ്
ആ അവിടെ അടുത്ത കൊളണ്ടോ
ആഹ് ഇവിടെ അടുത്തുവണ്ട്
ഉം ഞങ്ങളെ കുടം കൊളം പിന്നെ പാടത്തിന് നടുവില കൊറച്ച് ദൂരെയാണ് അത്യാവശ്യം നല്ല ദൂരെയാണ്
ഞങ്ങളെ കൊളം പാടത്തിന്റെ സൈഡ് ഭാഗത്തായിട്ടാ രണ്ട് മൂന്ന് കൊളണ്ട് പാടത്ത് നേര ഒയ് കല്ല് അവിടുക്ക
ആഹ് ഗ്രൗണ്ടൊക്കെ ഉണ്ടോ അടുത്തന്നെ
ആഹ് ഞങ്ങള് പാടത്താണ് കളിക്കാറ് പിന്നെ സ്കൂൾ ഗ്രൗണ്ട് ഉണ്ട് അങ്ങനെ കുറെ ഇതൊക്കെ ഉണ്ട്
ഉം ഇവിടെ അടുത്ത് റോട്ട്മ്മേ കുറച്ചും കുറച്ചങ് നടന്നാ അവിടെയും ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ അവിടെ കളി കുറവ മഴ പെയ തനോടെ ചളിയാണവുടെ
ഏ ഞങ്ങൾന്നാ നേരെ മറിച്ച എല്ലാരും മഴ പെയ്തണ്ട് എല്ലാരും കളിക്ക കള് കളിക്കാറാ മഴ പെയ്ത അപ്പ എല്ലാവാരും ബൂട്ട്ന്നൊക്കെ എടുത്തെറങ്ങും
ഞങ്ങൾത് പിന്നെ റോട്ടിന്റെ വക്കത്താണ് ഗ്രൗണ്ട്
ഉം ഉം
എല്ലാർക്കും കൊറ എല്ലാവർക്കും കൊറവ ചളിന്നൊക്കെ കളിക്കാന്
ഹ് പിന്നെന്താ
ആഹ് പിന്നെ എന്താ എന്നാല് എന്ത് ഫുഡ് ഫുഡ് കഴിച്ചില്ല
ഇല്ലല്ല
ഏഹ് ഇതുവരെ കയിച്ചില്ല എന്തേ ഇത്ര നേരമായിട്ട് കഴിക്കാന്ന്
അത് ഫുഡ് ഉണ്ടാക്കിലനി ഇപ്പ ഇണ്ടാക്കിയതാ
ഉം മ് ന്ന ന്നാ ശരി ന്നയിനന്താ ന്നയിക്കോട്ടെ ന്ന ശരിട്ടോ